ഹലോ ആഹ്
ആഹ പറ വലക്കും സ്ലാം
ആ
എന്തൊക്കെയാ വർത്താനം ആ ചോറൊയ കഴിഞ്ഞോ
ആ ഇതില്ല അത് കഴണ്ടൊന്നില്ല പിള്ളേർക്കൊക്കെ ഒരു വിധം അതും വിളമ്പി വെച്ച കൊടുങ്ങെങ്ങാണ്ട് തങ്ങള് നക്ക ഉ ഉ അാ ഞാനിങ്ങട്ട് കൊലായിക്ക് വന്നതാണ് അവിടെന്നാലും ഒച്ചപ്പു പച്ചം പാടൊക്കെ ഇണ്ടാവച്ചിട്ട് ഇങ്ങോട് പോന്നതാണ്
ആ കുട്ടികള് ചോറസന നേരത്ത്ക്കാറല്ലേ ഇബടെ അങ്ങനെ തന്നെയാണ് ഇതങ്ങള് മക്കളൽ വന്നാല ആ കൊറ്റപ്പാടക്കാരം
ആച്ചപ്പാട അപ്പ ഞാ അങ്ങും കൊലായിക്കണ്ട് പോകന്നാണ് അപ്പോ ഓരോന്നിനും ഓരോന്നും വണ്ടിരും അപ്പ നമ്മ എന്തെങ്കിലും പറ കൂട അപ്പൊ അപ്പളാണ് ആ ചെപ്പോം ഞമ്മളെപ്പം തന്നെ കൊടുക്കുള്ളൂ നമ്മളെ ഫോൺ വേണ്ടി കാത്തുനിക്കും
ആ അതങ്ങനെ തന്നെയാണ് നക്കുമ്പോ ഫോണല്ലേ വാണ്ടത്
അതതന്നെയ ഈ മദ്രസ് ഒക്ക ഇപ്പൊ ഈ സ്ഥലാത്തണ്ട് കേൾക്കണത് സ്ഥലത്തൊക്ക പോയിട്ട് അപ്പൊ ഈ നായ്ക്കൾ ഓടുന്നോണ്ട് എനിക്ക ഒരു പേടി പറഞ്ഞേക്കാനേ ഒപ്പ ഓടട്ടുണ്ടങ്ങടെ ആ ആ പായിയാണ് വ്വ്
ഉം നല്ല സമയാണ് എല്ലാടത്തും കൂടെ
എന്താർക്കും ശല്യണേ എതാണ് ഓട്ട മത്സരണേ പെരുത്ത വെക്കണ ഇങ്ങോട്ട് എവിടെണ അവ ഇങ്ങനെ പെരിത്ത് വരുന്നോ ആദ്യയെന്നും ഉണ്ടായിരുന്നില്ല ഇപ്പം തെടങ്ങിയാണ് ഈ നായ്ക്കള് പെ ആദ്യ ഒന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങള് ഇവിടെ കൂടിയിരുന്ന ആ ഞങ്ങൾ ഇവിടെ കൂടിയിരുന്ന അന്നൊന്നും നായ്ളൊന്നും അധികം ഉണ്ടായില്ല ലെ ക്ക ഓരോന്ന് ഏതെങ്കിലും കാലത്ത് പെരിത്തിട്ടേ ഉം ഇപ്പോ ആരും കൊല്ലാനൊന്നും പറയിലല്ലോ കൊല്ലണത് പേടിയില്ലേ അപ്പ ആൾക്കാര് നമ്മളെ പിടിക്കും വന്ന് എന്തെങ്കിലും കാട്ടീട്ടുണ്ടെങ്ങ നായ്ക്കള അതുകൊണ്ടാണ് പേരിത്തി നിക്കണത് ഉം അമ്മക്ക് മതിയാനും കൂടി പാടി എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കി അതിന് അപ്പ നമക്ക് കേസ് കൊടുക്കു ആ
ഇവിടെതാ പെരിലൊന്നും ഒന്നും ഒരു സാധനത്തിനെ വളർത്താൻ പറ്റ പറ്റൂല അയിറ്റങ്ങൾ അതേമാതിരി ചെരുപ്പ് പൊറത്ത് ഊരിടാൻ പറ്റൂല
കടിച് വെച്ചിട്ട് വേറെ പെരിത്തത് ഇവിടെ കൊടുന്നിടുന്നത് കാണാം കടിച്ചി പൊളിച്ചിട്ടിട്ട് അയിറ്റങ്ങൾ തിരഞ്ഞടുക്കും
ആഹ് അതന്നെ എല്ലട്ത്തും ഇപ്പം ഈറ്റങ്ങൾ ഇപ്പ ഈ കുട്ടികൾ ഒക്കെ ആണ്ചെങ്കി മദ്രസ്കോ സ്കൂൾക്കോ കറങ്ങ്ണെ
ചെര്പ്പോണ്ടൊക്കെ എന്ത് കിട്ടാനാണവാം കടിച്ചലിച്ചിട്ട് അയിറ്റങ്ങക്ക്
പ്പ അതൊരു രസം
ആ ക വെരുന്നുണ്ട് കൂട്ടങ്ങള് ആ എന്നെ നമ്മക് വന്ന് വലിയോർക്കും പുറത്തിറങ്ങാൻ വജ്ജാ ചെറിയ കു കുട്ടികൾക്കും പുറത്തിറങ്ങാൻ വെജ്ജ ഇപ്പൊ ഓടീറ്റ്
ആ ഇങ്ങളെ കുട്ടികളൊക്കെ എത്രയിലാ പഠി
ഞങ്ങളെ ആക്കളാ എന്റെ മോൻ ഏഴാം ക്ലാസ്സിലാണ്
ആ
ഉം മോള് എട്ടാം ക്ലാസ് ഉം ആഹ് ആയിക്ക്ണ് അന്റത് ചെറിയ കുട്ടികളാലേ
ആഹ് ഇനിക്കൊരാള് മൂന്ന് വയസ്സായിട്ടൊള്ളു ഒരാള് ഒന്നാം ക്ലാസ്സിൽ എത്തി
ഞങ്ങളൊക്കെ ആഹ്
വൈന്നേരംണ്ടായിക്കഴിഞ്ഞാലേ പഠിപ്പിച്ചായിര്ത്താനും അയക്കൂല.
ആഹ്
ചെർതിന് ഞാൻ ഓന്റപ്പം നിക്കണം വല്തിന് ഞാൻ ഓന്റപ്പം നിക്കണം.
എല്ലാര്ക്കും അങ്ങനെ ആവൂലേ എല്ലാര്ക്കും ഒപ്പം കി കിട്ടണോ ഏഹ്
പഠിപ്പിച്ചാനും എയ്താനും ഒന്നുംഅയക്കൂല ചെറ്ത് വല്തിനെ അതാണെങ്ങി എപ്പളേലും ഒര് പ ത്തിൻറ്റാ ഒന്ന് ഇരുന്ന് കിട്ടാ വൽത് അപ്പൊ ഇബൻ അയക്കൂല്ല അപ്പൊ അയ്നെ മുടി പുടിച്ച് വലിച്ചിട്ടും അയ്നെ തച്ചിട്ടും അതേട്ടും അയ്ന് തൊയ്രം കൊടു
സ്വയ്ര്യം കൊടുക്കൂല അങ്ങട്ടും ഇങ്ങട്ടും തല്ലാവും.
ഇപ്പോലെ യുദ്ധൊക്കൊന്ന് കയ്ഞ് ങ്ങാണ്ട് ഇന്ന ഇഞ്ഞ് പഠപ്പിച്ചലും കഴിഞ്ണ് കഞ്ഞിം ചോറൊക്കെ കൊടുക്കട്ടെര്തിങ്ങാണ്ട് ഇഞ്പ്പ മ റ്റന്നാ നാളത്തെ ഒരു ഒയ്വും കൂടിയെ ഒള്ളൂ മറ്റന്നാ മുതല് പിന്നിം ഓട്ടാ സ്കൂള് തൊടങ്ങീലെ രണ്ടീസം സ്കൂള ഒയ്വ് ഇള്ളയ്ന് നാലീസം ചിയ്യാള്ള വർക്ക് കൊടുക്കും ഓല്.
ആഹ് അതന്നെ ആ കൊടുക്കും അന്നിട്ട് എയ്താക്കല്ണ്ടാ അവര് എയ്തല്ണ്ടാ
പുടിച്ചിട്ട് എഴുതിച്ചുല്ലെങ്കി പിറ്റേന്ന് ചെന്നാ ഓനനല്ലെ ചീത്തട്ടാ ഒറ്റക്കിരുന്ന് എഴുതാനായിട്ടില്ലല്ലോ അതോണ്ട് മിസ്സ് ചീത്ത പറയും അപ്പോ ഒറ്റ ആഹ് എഴുതി കൊടുക്കണ്ട ഒറ്റക്ക് ഇരുന്ന് എഴുതാനായിട്ടില്ല അപ്പ പിന്നെ വർക്കില്ലേന്ന് ചോദിച്ചപ്പോ ആ ഇമ്മ ഉണ്ട് പർഞ്ഞ് പർഞ്ഞ്കാണ്ട് അല്ലാതെ ഓന് ഓർത്തേക്കാള്ള പ്രായം ആയിറ്റില്ലല്ലോ ചെലതൊക്കെ പിന്നെ ഓർത്തച് പറിം ആഹ് അപ്പ പിന്നെ നമ്മള് പിന്നാലെ ഇരിക്കന്നെ വാണം ഒറ്റക്കൊന്നും ഇരുന്നിട്ട് ആവൂ
ല്ല്യല്ല്യാ
പിന്നെ അയിന്റെപ്പൊക്കെ ഇരുന്ന് അങ്ങനൊക്കെ നമുക്ക് സമയം പോവുകയാണ് ഇപ്പൊ മറ്റേത് കൊറേ നേരം ഓതാനും ഇതിനൊക്കെ ക്കെ ഇര്ക്കേയ്നു ഇപ്പം അയിന് ഒന്നിനും സമയംണ്ടാവൂല
ഇറ്റിങ്ങക്ക് പർഞ്ഞാല് ഇറ്റിങ്ങൾക് മൻസ്സിലാവൂല്ല്യ നമ്മള് പിരാന്ത് പിടിക്കും
ആഹ്
കളിക്കാനൊക്കെ എന്തൊക്ക ഇട്ട് കൊടുത്ത്ക്ക അതൊക്കെ നല്ലതാണ്
അയിന് അതൊന്നുംപ്പൊ വാണ്ട ഓൽക്ക് പൊ
പോണ ദീപ പണ്ടൊക്കെ നമ്മളിന്നാർഞ്ഞാല് ചെര്റ്റോണ്ടും തോണ്ടൊ ക്ക നമ്മള് അടുപ്പൂട്ടി കളിക്കുവായിര്ന്ന് ഇപ്പ അതൊന്നുല്ലല്ലോ ചട്ട് മൂച്ചിന്റെ ചോട്ട് ഇപ്പന്താ ഇജൊക്കെ പോയീന്നാ മൂച്ചിന്റെ ചോട്ടൊക്കെ തെണ്ടീനോ
അഫ്
ആ മൂച്ചിന്റെ ചോട്ട് തെണ്ടാ കടേ പോയിട്ട് മുട്ടായി വേടിച്ച് തിന്നാ
അതൊക്ക തന്നെല്ലേയ്നിലെ അന്നത്തെ നമ്മളെ കാലം ഇപ്പത്തെ കുട്ട്യാക്ക്
ഇതീന്റോട്ടൊക്കെ പോയിട്ട് എത്രപോരം മാങ്ങൊക്കെണ്ടാവും ഇപ്പൊ ഈ പുള്ളേര് ഫോണ് മെ ഇര്ന്ന് അതാണ് ഈ കുട്ട്യാൾകൊക്കെ ഓരൊ അസുഖങ്ങളും തലവേദനയും പ ഓരോ അസുഖങ്ങളും വരുന്നത്
ആഹ് കണ്ണിന് കാഴ്ചകുറവും കൂടിയാണ് ഇപ്പൊ കുട്ട്യാക്ക്
ഉം ചെറിയ കുട്ടിള് വരെ ഇന്റെ മാ ആങ്ങൾന്റെ ഇക്കാക്കാന്റെ മോന് പിന്നെ, ഏഹ് ഫോണ് മൂന്ന് മൂന്ന് വയസ്സിന്റെ മുന്നെ എട്ക്കെലൊട്ങ്ങീക്ക്ണ് ചെറീ കുട്ടിയാവുമ്പള് ആഹ് അത് മീവൻ നിച്ചണ്ട് എന്താ നീക്കി കാണല്. കെട്ന്ന്ട്ടാണ് കാൺണെ ആഹ്
കൊറേ ഹി ഹിന്ദിക്കാരെ വീഡിയോം കൊറേ ബംഗാളിളെ വീഡിയോ ഒക്ക ഇര്ന്ന് കാൺണാണ.
ആഹ് അതൊക്കെ തന്നെ ഇറ്റങ്ങൾക്കല്ലൊള്ളു അയില് ഇപ്പങ്ങനെ അഹ് ഓരോന്ന് കളിക്ക്ണത്. ലേത് ഇര്ന്ന് കാൺണാണ
ത് നൊള്ളു ഇതില് കാണാന് നമ്മ ക്ക് കാണാള്ളൊക്കെ കാണണെങ്കിൽ നമ്മള് തെരഞ്ഞൊടിച്ച് ഇട്ക്കണം.
ഇന്റെ മോന്റെ ഫ്രണ്ട്ള് ഇങ്ങട്ട് വെരും ഇന്റെ ഫോണേറ്റിരിക്കും. ഓരോന്ന് ഗെയിം മ് ആയിട്ടും പലേതായിട്ടിരിക്കും കാണും ഇൻക്ക് കിട്ടലില്ല ഇൻക്ക് സ്കൂൾക്ക് പോവുമ്പ കിട്ടും.
ആഹ് ഇബടെ പിന്നെ ഇൻക്ക് രണ്ട് ഫോണ് ഇണ്ട്. അപ്പ ഒന്നരാൾക്കും കൊടുക്കും. പിന്നെ ഇവിടെ ഇമ്മാന്റെ ഫോണ് ഇണ്ട് അതൊരാളട് ത്ത്ണ്ടാവും ഇന്റെ ഫോണ് അപ്പ ഇന്റെ കജ്ജ് തന്നേക്കാരം.
ഇൻക്കുണ്ടെടി രണ്ട് ഫോണ് ഒന്ന് മോളെര്ത്താണ്. പിന്നെ അങ്ങനെ ഫോണ് കൊട്ത്ത് ഇഞ്ഞ് അയില് എന്തെങ്കിലും കണ്ട് പേടിക്കുച്ചിട്ട് ഞാൻ ഇട്ത്ത് പൂത്തലാണ്. മറ്റോര് കൊണ്ടോയി അവര് കൊണ്ടോയിന്നറിയും ആഹ് അപ്പ അയിലൊക്കെ കണ്ടിട്ട് കുട്ടിള് പേടിച്ചിട്ട് ഇണ്ടെങ്കിൽ അയില് എന്തെങ്കിലൊക്കെ കാണാന് ഈ പ്രേതത്തിന്റെക്കെ ഇണ്ടാവു അയില് അപ്പ അതൊക്കെ കണ്ടിട്ട് ഈ കുരുപ്പ്ള് കാണ ഓരോന്ന് വിടണ് അയി
ആഹ് അയിറ്റങ്ങക്ക് ഇങ്ങനെ ഓരോന്ന് ചെയ്താ നല്ല ഇതല്ലേ ആഹ് കൊറെ ആൾക്കാര് അത് കാണാനായിട്ടും ഒണ്ടേ
ക്കും പിന്നെ എന്താണ് നമ്മള് ഈഹ് പ്രേതത്തിന്റെ ക്കെ ഇടുമ്പോ കുട്ടികൾക്ക് പെട്ടെന്ന് തന്നെ ഒരു പേടി ഇങ്ങന്ന് ആഹ് പിന്നെ നമ്മള് ആ കുട്ടികള് പിന്നെ നമ്മള് പാലൊരാത്തും കൊണ്ടോണ്ടിവരും.
ആഹ് ഇവടെ ചെറുതന്നെ പറയും പിന്നെ എന്താ പറയാ പ്രേതനുണ്ട് അവടെ അന്തിക്കെ പറേ പ്രേതന്ണ്ട് അവടെ പ്രേതന്ണ്ട് റയും പറയാ വേയ്ച്ചിട്ട് ഒന്നുല്ല അങ്ങട് പറയും പ്രേതന്ണ്ട് അവടെറയ് മുറ്റത്തക്കെ എന്താലും ആവശ്യത്തിന് ഞമ്മള് എറങ്ങിയാല് പറയകാര് ഉമ്മ അങ്ങോട്ട് പോണ്ടട്ടാ അവിടെ പ്രേത
പേടിയായിട്ട് ഇതെ ഫോണ്ന്നൊക്കെ കണ്ടിട്ട് പേടിരിന്ന് പേടി പേടി പേടി പേടി ഇപ്പോളും ഞങ്ങളിതാ കുട്ടിനായിട്ട് പലോടുത്തും കൊണ്ടോയി കൊണ്ടുവര്ണ് ആഹ് ഫോണ് കൊ ടുത്തിട്ടേ അയില് പേടികുടുങ്ങിട്ട് എന്തോ ഒണ്ടടോ
ആഹ് ഇനി അങ്ങനത്തെ ഇനിം ഒഴിവാക്കിയാ മതി അങ്ങനത്തെ കാണണ്ട
ആഹ് പറഞ്ഞണ്ട് കേക്കുവോ ഇങ്ങള് എന്നിട്ടങ്ങനാ തന്നാ ഒരോന്നിത് തന്ന എത്രോ സലത്തിക്ക് ഞങ്ങ കൊണ്ടോയെക്ക്ണ് ഡോക്ടറെ കാണിച്ച് ഡോക്ടർ പറഞ്ഞു ഒന്നുല്ല്യന്ന്
ആഹ് ഓൽക്കയിന് ഇങ്ങനെ അമ്മക്ക് ഉള്ളക്ക് പേടിതട്ടിയതൊന്നും ഇപ്പോ ഡോക്ടർമാർക്ക
അറിയില്ലല്ല ഡോക്ടർ പറയാ ഒന്നുല്ല്യ ഹോർമോൺന്റെ കൊറവാണ് അയിനൊള്ള ഗുളികരു അത് കൊടുക്കാ പിന്നെ ഞങ്ങ താങ്കളെ എത്ത്ക്ക് പോവുമ്പോ പറയാ ഒരു പിസാജിന്റെതാണ് ന്ന് റഞ്ഞി അയിന് പോക ഇങ്ങനെ നടക്കാണ് ഇപ്പ ഞങ്ങള് മോ
ആഹ്
ഒരു നമ്മുക്കൊരു മനസ്സിനൊരു സന്തോഷ ഇല്ല ഈയൊരു ഇതോണ്ടേ മോന്ക്ക് മോള്ക്ക്ണ്ടായതോണ്ടേ ചിലരറിയും ചെയ്തതാണ് ന്റാങ്ങളീം തന്നെ വീണ്ക്ക്ണ് ന്റെ മോള്ത് ന്റെ ത് സോക്കെട് വ വന്നീന്റെ ശേഷാണ് ആങ്ങള ആസ് ഡെന്റായി താടെല്ല് പൊട്ടി ഏഹ് ന്നട്ട് കമ്പിട്ട്ക്ക്ണ് പല്ലമർത്തി ചം ചംക്കാനൊന്നും പറ്റൂലാളാ ന്റാങ്ങ ന്നാ തന്നെ മോന് ചെറി ചെറിക്കാക്കാന്റെ മോന്ക്ക് വെരെ സീരിയസേര്ന്ന് ചൊവ്ട്ടിന്റുള്ള്ന്ന് ചോരന്ന്ട്ടൊക്കെ അൽമാസിലെക്കെ യ്ന്ന് ന്നട്ട്പ്പത് പേതായി പ്പാെ കമ്പിട്ത്ത്ട്ട്യ്യ ന്നട്ട് പിന്നെ ഈ അവന് അവൻ കോയിക്കടണ്ട് അങ്ങട്ട് പോയന്നപ്പോത്ത്ന് വീകൽച്ച് വീണ് കാ കയ്യിന്റെ മു ട്ട് വേർട്ട്ക്ക്ണ് ന്നട്ട് ആഹ് പ്ലാസ്റ്ററ്ട്ട് നടെക്കേര്ന്ന് പ്പം മിഞ്ഞാന്നാണാ പ്ലാസ്റ്ററ് വെട്ടീട്ട് ഓ രോരത് ഞങ്ങളെ വീട്ട്ൽ വരാണേ ത്പ്പം പേട്യായ് ട്ട് ആഹ്
എന്താപ്പ ചെയ്യാ ഞമ്മക്ക് വിതിച്ചാെക്കെ ഞമ്മക്കെന്നെ വെരെണ്ടെ
ആഹ് തട്ട്ണത് അത് മ്മക്ക് ഈ കുട്ട്യോൾക്കൊക്കെ വെര്മ്പളാണ് ഏഹ് നെയ്ച്ചാെണ്ടര്ണ ആൾക്കാര്ക്കൊക്കാ തട്ട്മ്പാ ഇപ്പൊ വയറിങ്ങ്ന് പോവാണ് ഇപ്പൊ വയറിങ്ങ്ന്റെ പണിക്ക് പോയ്ണ് അതാത് സെര്ക്ക്ട്ക്കാനൊന്നും പറ്റൂലാ പോയെ ഇങ്ങെട് ക്കാനാവുമ്പളാണ് കയ്യ്മ്മല്‌പ്പം പിന്നിം തട്ട്യേത്
ആഹ് ആഹ് എന്താപ്പ ചെയ്യാ ഓരോന്ന് ഓരോന്നോണ്ട് പട്ച്ചാേൻങ്ങനെ പരീ ഒക്കെ സെര്യാവും അല്ലാതെന്താ ഉം പിന്നേ
ഏഹ്
വേറെന്തൊക്കെയാന്ന് ചോയിച്ചയാ
ആയി ടൈമായില്ലേ ആ ആഹ്
ആഹ് ആയിക്കോട്ടെന്നാ.